ഹലോ
അഹ്
എന്താണ് വിശേഷം?
ഉം ഉം വിശേഷം ഇങ്ങനെ നേരെ വെളുത്ത് പണികൾ തുടങ്ങിയിട്ടുള്ളു.
ചായകുടികഴിഞ്ഞോ?
ചായടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഉം ആഹ്, പണി യാൻ തുടങ്ങണേള്ളൂ
ചായക്കെന്തകടി
ചായക്ക് എന്താ കടീന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എന്താണ്ടാക്കണ്ടേന്ന്
എഹ് മക്കളൊന്നും നീച്ചിട്ടില്ല
ആഹ്, ഒരാളെയ്ന്നേറ്റു ഒരാള് ണീറ്റില്ല
അയ്ന് ചെറിയമക്കളാ
ആഹ് ഒന്നരവയസൊരാക്ക് ഒരാക്കുമൂന്നര വയസ്സ് ഉം
ആൺകുട്ടികളോ പെൺകുട്ടിയോ
രണ്ട് പെൺകുട്ടിയാ ഉം
ങ്ങട്ടെന്താ മഴയൊക്കെണ്ടവിടെ..
മഴ, ഇപ്പകുറവാണു മഴ ഇന്നലെ രാത്രിയിലും, പ നേരം വെളു പിനൊക്കെയാണ് മഴകിട്ടിയിട്ടുള്ളു, പിന്നെ മഴ ണ്ടായിട്ടില്ല
മ്മളിതുവരെ പഠിച്ച കോളേജിലൊക്കൊ പോയിട്ടുണ്ടോ
ആഹ് ഞാന് ഏഹ് പ്ലസ്ടു കഴിഞ്ഞയ്നേഷം ഡിപ്ലോമയെടുത്തതാ ആഹ് ലാബ് ടെക്നീഷ്യനായിട്ട്
അഹ്
ഇപ്പ ചെയ്യാ, ചെയ്യാൻ പറ്റുന്നില്ല പിള്ളേരെ വച്ച്
ആഹ്, ആഹ്
ആഹ്, ഇയാളുമാരീടാ
ആഹ്, മാരീടാ
ആഹ് കുട്ട്യള്
ആയിട്ടില്ല
ആഹ് ആഹ്, പിന്നെ
പിന്നെയെന്താ ഫുഡൊക്കെ നല്ലോണംവെക്കോ
ഫുഡ് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുല്ല സാധാരണഫുഡുകളൊക്കെ വയ്ക്കും
ഉം ബിരിയാണി, മന്തി അങ്ങൻത്തൊക്കെ വെക്കലുണ്ടോ
ഇല്ല, അങ്ങനെയൊന്നും വെക്കലില്ല, അതൊന്നുറിയില്ല
ഞാന് ‌വെച്ചുനോക്കീട്ടുണ്ടാവില്ലലേ
ആഹ്‌, വെച്ചുനോക്കിയിട്ടുണ്ടൊരു വട്ടം, പക്ഷെ അതാകെ കൊളായി ഉം. വേവൊക് കൂടി, ഉം പിന്നെയാ ടേസ്റ്റങ്ങട്ടു വരു ഉം ആഹ്‌, നിങ്ങളഹ് ചോയ്ക്കണ പോലെയൊരു ടേസ്റ്റുണ്ടല്ലോ അതങ്ങട്ടു കിട്ടണില്ല
ഏഹ് നിങ്ങക്കത്ത ഓണം, ന്തുവാ വിഷുവാ
ആഹ് ഓണം, വിഷു
ഉം.. ഓണത്തിനെന്തോരും ചോറാവയ്ക്കുക
ആഹ് സദ്യ
ഉം.. ഉം സദ്യയൊക്കെയുണ്ടാക്കുവോ നിങ്ങള്
ആഹ് സദ്യയൊക്കെയുണ്ടാക്കും സാമ്പാറ്, അവിയല്, ആ കാബേജ്, ആഹ്
അപ്പം പായസത്തിനു നല്ല ടേസ്റ്റാണ്
ആഹ്
ഇതിന്റെ, ഓണത്തിന്റെ
ആഹ്.. ആഹ്.. ആഹ
ഉം എങ്ങനെ വയ്ക്കല് നിങ്ങള്
ആഹ് ഏ ഏത് ഐറ്റം ആണ്
ഇതൊക്കെ തോരനും പച്ചനിയും കിച്ചനും കൊറെേ ഉണ്ടാവാലുംണ്ടല്ലോ
ആഹ അങ്ങനെ കൊറെുണ്ട് അതും അങ്ങനെ പച്ചടി കിച്ചടി അങ്ങനൊന്നുമില്ല ഉ നമ്മുക്ക് വീട്ടില് കൊറച്ച് സദ്യ ഉണ്ടാക്കും അങ്ങനെ കുറച്ച് കൂട്ടാനകള് സാമ്പാർ അവിയല് ക്യാബേജ് പിന്നെ എന്തെങ്കിലും
ഉണ്ടോ
ഇല്ല ഇല്ല ആഹ്
ചെടികളൊക്കെ കുഴിച്ചിടൽ ഉണ്ടോ
ആഹ് ചെടികള് കൊറെുണ്ട് ഇവിടെ
എ മുറ്റത്തൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് മുറ്റത്ത് അത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്
അയിനോടൊക്കെ
ആഹ് ഹെൽമെറ്റില് ലക്കിണ് നമ്മള് ചെടിച്ച് ചെടികള് ആക്കി ഹെൽമെറ്റില് മണ്ണ് നിറച്ചിട്ടേ
ആഹ് ആഹ്
ആഹ് ഇങ്ങനെ തൂക്കി ഹാങ് ചെയ്തിട്ടിരിക്കുക ചെടികൾ വെച്ചിട്ട്
ഉം ചിലർക്ക് അതിനോട് നല്ല താല്പര്യംക്കാര
ആഹ്
ഇത് ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല
ആ ഉണ്ടണ്ട് നാട്ടിലുണ്ട് ആൾക്ക് സിമെന്റ് പണിയാ
ഏ
ആഹ്
നിങ്ങളെ ഏതൊക്കെ ചെടികളൊക്കെ കുഴിച്ചിടലും
ഉം ഇവിടെ ഇപ്പൊ പത്ത് മണി തയ്യളണ്ട് പിന്നെ ഇലച്ചെടികൾ തന്നെ വെറൈറ്റി കുറേയുണ്ട്
എ
ഉ ചെമ്പരത്തി പിന്നെ അങ്ങനെ എന്തൂട്ടാ
മോഡൽ ഉണ്ടോ
ആഹ് ചെമ്പരത്തിന്റെ തന്നെ രണ്ടുമൂന്നുതറങ്ങളുണ്ട് ഇങ്ങനെ പിന്നെ എന്താ കശുമല്ലി കേട്ടണ്ട ആവശ്യം അയിന് ആ വേറെന്തെങ്കിലും പേരുണ്ട ഒരു നമ്മുടെ രാജമല്ലിന്നായിട്ടണ്ടോ
കേട്ടണം തോന്നുന്നേ
ഈ ഓണത്തിന് പൂ പൂ പൂ മേടിക്കിലേ ചെണ്ടുമല്ലി അത് കേട്ടിണ്ടാ
ആഹ് ആഹ് ആഹ്
ചെണ്ടുമല്ലി തന്നെ ഒരു വെറൈറ്റി ആണ് ആ ആകാശമലി ആഹ്
അത് ഓണത്തിന് ന്ന് ഓണപ്പൂ പൂവൊക്കെഇടൂല്ലോ അല്ലെ
ആഹ് മുറ്റത്ത് പൂക്കളക്കെ ഇടും ആഹ്
ഉം നിങ്ങക്ക് അതാണുല്ലല്ലേ വലിയ ആഘോഷം
ആഹ് അതെ ഓണം അതാണ് മെയിൻ വിഷുവിന് പിന്നെ ഉം പടക്കം പൊട്ടിക്കല് അതൊക്കെയുള്ള് മെയിന് പിന്നെ സദ്യ ഒരുക്കും അതന്നെ
വിഷുന് എന്താ കണി കാണിക്കലോ
ആഹ് കണി അത് ഉം വീട്ടില് സെറ്റെയ്യാറുണ്ട് കണി എടക്ക് വല്ലപ്പോഴും എട് ആഹ്
കാണി
ആഹ്
ചെല പ്രദേശങ്ങളിലൊക്കെ ഇവടെക്യാ ഇവടെ ഞങ്ങടെ ഹസ്ബന്റിന്റെ വീട്ടിക്ക് ഇപ്പൊ കണി അങ്ങനെ കൊണ്ടര്നില്ല അല്ലെങ്കി ചെല ഭാഗത് ഭാഗ്ത്തിക്കൊക്കെ അള്ക്കി അള്ക്ക ‌ എന്നാ ആൾക്കാരുണ്ടല്ലോ അവര് കണി കൊർച്ച് കൂട്ട് പേര് കൂടി ചേർന്നിട്ട് അവര് കണി സെറ്റ്ചെയ്തിട്ട് എല്ലാ വീടുകളിലും കണി കാണിക്കാൻ നടക്കും
ഏഹ്
ആഹ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവര് എറങ്ങും
ഉം
അപ്പൊ നമ്മ ക്രിസ്മസിന് കരോള് വീട്ട്ക്ക് വരില്ലേ
ആഹ് ആഹ്
അത്പോലെ ത് കൃഷ്ണനെ ഉം ക കണി കാണിക്കാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ ഇങ്ങനെ വീട്ടിക്ക് വെരും
ഉം
ഇത് അവര് കൊണ്ട് വരുന്നെക്ക കണി അവിടെ നമ്മുടെ വീടിന്റെ മുറ്റ് എറയത്തെങ്ങാനും വെച്ചി ട്ട് അവര് മാറി നിക്കും ഒളിച്ചിരിക്കും അവര് നമ്മൾ എന്നിട്ട് കണി കണ്ടിട്ട്
കണികണ്ടിട്ടെ
ച്ചിങ്ങ്ട് പോരാ അപ്പോ അവര് പൊക്കോളും അങ്ങനെ
ഏഹ്
ആഹ്
കൊന്നേക്ക ഒരിക്കിങ്ങനെ വെക്കുവായിരിക്കൂല്ലേ
ഏഹ്
കണിക്കൊന്ന
ആഹ് ഒര് ഒരു ഉര്ളി കൊണ്ടടക്കും ആഹ് ഉര്ളിയില് ഈ എല്ലാ സാനങ്ങളും ഉണ്ടാവും ഫ്രൂട്ട്സുകള് ചക്കാ, മാങ്ങ അങ്ങനെയുള്ള സാനങ്ങൾ കണിക്കൊന്ന പിന്നെ കൃഷ്ണന്റെ എഹ് വിഗ്രഹോല്ലേ പ്രതിമ അതുംണ്ടാവും
ഉം ഞങ്ങളെ പെരുന്നാള് പോലെല്ലെ
ആഹ് പെരുന്നാൾ അങ്ങനെയാണോ?
പെരുന്നാള അങ്ങനെ അല്ല അതേ മാതിരില്ല ആഘോഷാണ്ലെ ഇങ്ങൾ തെ ഓണംന്ന് പറയാ
ആഹ് അതെ അതെ അതെ
ഞങ്ങൾത് പെരുന്നാക്ക് പള്ളി പോവാ അങ്ങനെ അവരെതന്നെ പെണ്ണുങ്ങള് പോവൂല ആണ്ങ്ങള് പെണ്ണ്ങ്ങൾക്ക് പള്ളി കേറാൻ പറ്റുല ല്ലോ
ആഹ് ഉം ഓണത്തിന് പിന്നെ പൂക്കള പത്തുസം പൂക്കള ഇടും പത്താം ന്നാള് രാത്രി ഉത്രടംന്നാള് ഓണ ഔട്ട് എന്നൊക്കെ പറയാ
ഉം ഞങ്ങള്ത് ഇപ്പോ രണ്ട് പെരുന്നാള് കഴിഞ്ഞു ഇഞ്ഞിപ്പോ പെരുന്നാള് ഇഞ്ഞി ഒര് കൊല്ലം കൈയ്യണം ഇഞ്ഞിപ്പോ അട്ത്ത പെരുന്നാള് വരാന്
ആഹ്
ആഹ് ന്നോമ്പ് ഇനിതെര് ചെറിയര്ന്നാള്ള ന്നാവുംമ്പോ ന്നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അയിര്ക്കും പെരുന്നാള്
അതെ ഇനി ഇക്കൊല്ലൊന്നും ഇല്ല പെരുന്നാള്
ഏ ഇനി ഇപ്പളൊന്നും ഇല്ല ഇനി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ്ട്ടാ
ആഹ്
ചെറി
ആഹ് ആഹ് ആഹ്
അയിനാവുമ്പം മുപ്പത് നോൽമ്പ് ഞങ്ങൾ നോൽക്കും എന്നിട്ട് പിന്നെയാണ് പെരുന്നാള്
ആഹ് ഏഹ് എന്റെ അമ്മ എടക്ക് അവിടെ മുൻപൊ ക്കെട്ട അവർ നോമ്പ്ടുക്കാറുണ്ട് എൻ്റെ അമ്മ
ഏഹ് ഇങ്ങൾത് വേറെ നോമ്പല്ലേ ഫുഡ് പയവർഗ്ഗങ്ങളോ അങ്ങനെ എന്തൊക്കോ കഴിച്ചാണ്ട് അല്ലേ നോമ്പ്
ആഹ് അതിപ്പോ നമുക്ക് നോമ്പോ വ്രതം എന്ന് പറയും അതിന്
ആഹ് ആഹ്
ആഹ് നോയമ്പ് ഏഹ് നോക്കണത്
ഞങ്ങൾത് പിന്നെ വെള്ളവും ഒന്നും കുടിക്കാ പറ്റൂലാ ഞങ്ങ
ആഹ് ഉമിനിരുവരെ ഇറക്കാൻ പറ്റില്ല അല്ലേ നിങ്ങടെ
ആഹ്
ഞാനുംകേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക്ന്ന് പറയുന്നത് എന്താ പറയാ അരി ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല
അങ്ങനെ ആയാലും കൊഴപ്പൊന്നുല്ല അത് നിങ്ങളെ നോമ്പോ അങ്ങനെല്ല
ആഹ് ഇത് വ്രതല്ലേ അത് അരി ഭക്ഷ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തുള്ളു വേറെ ഇതൊക്കെ കഴിക്കാം പിന്നെ മാംസങ്ങൾ അതൊന്നും കഴിക്കാനും പാടില്ല ആഹ് അങ്ങനെ ഈ കൊള്ളി അതൊക്കെ കഴിക്കാം
ഉം
ഉം അതും മൂന്നു നേരം കഴിക്കാൻ പാടു എപ്പളപ്പളും കഴിക്കാൻ പാടില്ല
ഞങ്ങത് വേറെ മോ ഇതാ ഞങ്ങൾത്‌ നോമ്പു പോയാ പിന്നെ നോറ്റ് വീട്ടണം അടുത്ത നോമ്പാവുമ്പത്തിന്
ആഹ് ആഹ് ഉം
അല്ലെ മുദ് കൊടുക്കണം അങ്ങനെ ഓരോ രീതിയാണ് വേറെ രീതി ഞങ്ങൾത്
ആഹ് ഇത് അങ്ങനെയല്ലല്ല അത് ആകെ ഒരു ദിവസം നമ്മ ഇപ്പൊ ശിവരാത്രിക്ക് അങ്ങനെയൊക്കെ ഏകാദശിക്ക അങ്ങനെ ഇട്ക്കണതാണ് ഉം ഉം
പിന്നെന്തൊക്കെയെ വിശേഷൊക്കെ ന്നാ ആയിക്കോട്ടെ ന്നാ ശരി
ആഹ് ശരി എന്നാ